ഹലോ ആഹ് ആഹ് ഇപ്പോ കേൾക്ക്ണ്ട്
ആഹ് നേ നേരത്തെ വിളിച്ചോക്കെ കേൾക്കണില്ലേ എന്തൊക്കാർത്താനം
ഓ നല്ലർത്താനം
ആഹ് മഴൊക്കെ ഉണ്ടാവിടെ?
ഉം നല്ല മഴയ
ആ ഇവടീം തന്നെ രണ്ടിസായിട്ട് മഴ
ആഹ്
മക്കളൊക്കെ സ്കൂൾ പോയ
ആഹ് ഒരാള ഉള്ളു അത് അംഗൻവാടില്ല
ആഹ് അഹ് ശരി
ഉം
അംഗനവാടിയിൽ പോവൂണ്ടാവൂലേ മടി ഉണ്ടാ പോവാന്
ഏയ് ആഹ് തുടക്കത്തിലൊക്കെ
ആഹ് ആഹ് ചെ ചെല കുട്ട്യാക്ക് മടി ഇണ്ടാവുല്ല ചെലോൽക്ക് ഇങ്ങനെ തോടക്കത്തില്ണ്ടാവും പിന്നെ അങ്ങനെ ശീലാവും
ആഹ് ഇപ്പൊ കൊഴപ്പല്ലാതെ ആയി
ആഹ് എന്റെ ചെറിയ മോനും അങ്ങൻത്തെന്നെനു പിന്നെ അങ്ങനെ ശീലായി
ഫൂള്ള് പർഞ്ഞെച്ചോ എല്ലാരിം
ആണ്ടേ മോ എനിക്ക് മൂന്ന് മക്കളാണ് അപ്പൊ വെല്ല്യോല് മൂന്നാളും സ്കൂള്ള് പോണ്ട്
അതെ
ഫുഡ് കഴിച്ചോ?
കഴിച്ചിട്ടില്ല
ആഹ്
പ പണിയോക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇരിക്കെക്കാരം ലെ ആഹ്
അവര് പോയാ പിന്നെ സുഖല്ലേ?
അതാണ്ള്ളത് അവര് ഇണ്ടായാല് ഇണ്ടല്ലോ വരാനാവുമ്പത്തിന് ഒരു പടം ഇണ്ടാവും വീട്ടില് യുദ്ധേറും പിന്നെ പോയാല് ആരുണ്ടാവുല്ല
ആഹ്
പണികളൊക്കെ നേരത്തെ കയ്യോ?
ആഹ് എല്ലാ നേരത്തെ കഴിയും ഇവടെ എല്ലാർക്കും ചോറൊക്കെ കൊണ്ടോണം
ആഹ് ഭർത്താവിന് കൊണ്ടോണോ?
ആഹ്
ആഹ് ഇൻക്കും അങ്ങൻതന്നെണ് ഭർത്താവിന് കടെക്ക് ചോറ് കോണ്ടോവാണ്ട്
ആഹ്
അപ്പത്തിന് രാവിലെ ഒരു പടെക്കാരം കുട്ട്യാളെ സ്കൂൾക്കാക്കലും
ആഹ് രാവിലത്തെ തെരക്ക് കഴിഞ്ഞാ കഴിഞ്ഞു
ആഹ് രാവിലെ ഒരു തെരക്ക് ഒരു സോസം കിട്ടാത്ത ഒരു പാച്ചിലാണ് അപ്പൊ ആഹ് നേരത്ത് ഉം പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഒന്ന് ഫ്രീ ആയി
ഉം
പിന്നെ വീട് അടിച്ചു വാരി തോടക്കാനും കാര്യങ്ങളൊക്കെ ഇണ്ടാവൂള്ളു
ഇവടെ കോറെ ദൂരം പോകണം അങ്കൻവാടിക്ക് അപ്പോ
ആഹ് അപ്പ അത്യാവശ്യം ഇണ്ടാവും ഇഞ് ഉച്ചക്കോന്ന് കെടക്കാനുള്ള സമയം ഇണ്ടാവില്ലല്ലോ ലെ? മൂന്നര മു അതാണ് മഴ മൂന്നേ കാല് മുന്നേരെ എപ്പളാ വിടല് ഔടെ
മൂന്നരക്കാണ്
ആഹ് അപ്പത്തിനും അപ്പ നമ്മളാ ഉച്ചക്ക്ല്ലെ ഒരു ഇതില് അപ്പൊ അവരെ പോയി കൊണ്ടുരും വേണ്ടിരും
ഉം കഴിച്ച് ഇവിട്ന്ന് വെല്ലങ്ങട്ട് നടന്നാ ത്തും പോയി വരാൻള്ളെ സമയെള്ളു
ആഹ്
വൈകുന്നേരത്തെ പണി
അതാണല്ലേ വൈകുന്നേരം എന്താ ചപ്പാത്തിയോ?
ഇല്ല ചോറന്നെ വെയ്ക്കോള്ളൂ
ആഹ് ആഹ് ഞങ്ങളും ചോറന്നെണ് ചെല വീടുകളിലൊക്കെ ചപ്പാത്തി ഇണ്ടാവും അല്ലെ അപ്പണ്ടാവും ഇപ്പൊക്കെ ആഹ് അങ്ങനെക്കെ ഇണ്ടായ കെതിട്ടും ചെയ്തു രണ്ടു നേരം ഇതിനെന്നെ ഒഴിവ്വ് ഇണ്ടാവോള്ളൂ രണ്ട് നേരം ആഹ് പണിട്ക്കേണ്ടിരും മഴ ആയോണ്ട് ഡ്രസ്സുകള് ഒണങ്ങൂല്ല
ആഹ്
ഡ്രസും കാര്യം നിങ്ങക്ക് തുണിയികള വരടാനൊക്കെ സ്ഥലംണ്ടോ?
ആഹ് സ്ഥലൊക്കെ ചെറുതായിട്ട് അപ്പറത്തരു വീടും കൂടി ഉണ്ട്പ്പ
ആവിടെ തോരണ ഉണ്ടാവൂലേ ആഹ് അവിടെ തോരന്ന ഉണ്ടാവൂല്ലേ- അങ്ങനൊവുമ്പോ പറ്റും ഇത് ഞങ്ങൾക്ക് ഈ വീടിന്റെ അടുത്ത് കുറച്ച് മിറ്റോ കാര്യങ്ങളൊക്കെല്ലോല ആവുമ്പളേ- അയില് ഷീറ്റട്ടി കണ്ട ഇത്ഒക്കെ ഉണങ്ങി കിട്ടണ്ടേ മൂന്നാല് മക്കളും അവരതും ആഹ് പാൻറുകളൊക്കെ ആവും പള്ളിയു ഉണങ്ങി കുട്ടൽ യൂണിഫോമും-
ആഹ് പോ എന്തും വിട്ടിട്ട് പോണ്ടല്ലേ- എന്ന ഇട്ടിട്ട് പോണ്ടേ ഉണങ്ങി കിട്ടിയാലല്ലേ
ആഹ് യൂണിഫോം രണ്ട് കൂട്ടം ഇണ്ടായാലും ആയി കിട്ടൂലതീ പാൻറ് ഒക്കെ
ആഹ്-
യൂണിഫോം ഇല്ലെങ്കിൽ സ്കൂൾക്ക് വരണ്ടന്ന-
ഉം ഉം.
പിന്നെ എന്തൊക്കെ?
വലിയ പിള്ളേര?
ആഹ് വലത വലിയ മോനെ പത്തില്ല-
ആഹ് ഉം ഉം.
അല്ല മൂവത്തിലാണ് രണ്ടാവത്തവന് ആറിലാണ്- ചെറുത് യു കെ ജിയില്-
ഓഹ്
ട്യൂഷന് പോകണ്ട മോന്?
ആഹ്- എനാണെങ്കിൽ ഇതിൽ വിളിച്ച് എന്താ പറയേണ്ടതന്ന് അറിയണ്ട ഇതില്
ആഹ് ആഹ് പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ഇല്ല ആളാണോ?
ആഹ്-
ഏഹ്-
ഇവിടെൊന്നുമല്ല വീട്ടിലില്ല
ആഹ്
ഉം ചെറിയതായിട്ട് നമ്മുക്ക് അടുക്കളത്തോട്ടം പോലെയൊക്കെ-
ആഹ് ആഹ് അങ്ങനെ ഉണ്ടാക്കുണ്ടാവൂില്ലേ എന്തൊക്കെയാണ് തക്കാളി കാര്യങ്ങൾ അങ്ങനത്തെതോ
തകാളിയും വഴുതനങ്ങയും പിന്നെ മത്തങ്ങക്കെണ്ടലോ-
ആഹ് ആഹ് ഞാൻ തന്നെ വീടിന്റെഅടുത്ത് ഞമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നല്ല സ്ഥലവും കാര്യങ്ങള് ഒക്കെ വേണം. എന്നലെ നമ്മയ്ക്ക്താ ആഹ് ആഹ്-
നമ്മുടെ സ്വന്തന്നുല്ല അത്
ആഹ് ആഹ് - നമ്മ വീടിന്റെ എടുത്തൊക്കെ പിന്നെ തെങ്ങും വളപ്പും- ഇതൊക്കെ ടബറും ഒക്കെ ഉണ്ടായിട്ടേ-
ആയിക്കോട്ടെ പുറത്തേക്ക് നമ്മക്ക് ഉണ്ട്. ഇല്ല ആഹ് ഇപ്പൊന്നുമില്ല ഇന്നിപ്പോ വേനൽക്കാലം ആയാലാണ്.
ആഹ് ആഹ് മഴയ മഴ നല്ലോണ്ണം മഴ പെയ്യാണെങ്കിലും അത് ഇല്ലാതാവും.
ആഹ അപ്പ ഇല്ല. ഇവിടെ ഇവിടെ ഇല്ല വീട്ടിലില്ല പക്ഷെ കുറച്ചപ്പുറത്ത് റബറേസ്ഥേറ്റുണ്ട്.
ആഹ് അവിടെ ഡബർ ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെ ഡബ്ബറും തോട്ടാണ്.
ആഹ് അപ്പൊ ഈ ലൈറ്റ് ഒക്കെ ഇടുമ്പോ രാത്രിയായ അതൊക്കെ വീട്ടക്ക് വരും.
ആഹ് ആഹ് അതാണുള്ളത്. അയിറ്റ ഈ മക്കളൊക്കെ ഉണ്ടാവുമ്പേളേ പേടിയാണ് ചെവി പോകാനും.
ഉം.
കൊതുക് ശല്യം-
ഇതൂടി കഴിഞ്ഞാ പിന്നെ പോവുല്ല.
ആഹ് അതാണ് ചെവിക്കൊക്കെ പോയി താവും.
ഉം
പിന്നെ പൊള്ളും ചെയ്യൊല്ലോ അമ്മളെയ് റ്റേന്നമ്മളെ കൈമലോ മേലൊക്കെട്ട് കടന്ന തീ പൊളളണമാരിക്ക് ആഹ് അലർജി അലർജി ശല്യല്ലോൽക്കൊക്കെ
ഉം
ഇന്തെപ്പള ഫുഡ് കയ്ക്കലൊക്കെപ്പള?
ഇനിയി പോ കൊണ്ടുവരാറാവുമ്പഴേക്കന്നേ കഴിക്കൊള്ളൂ അതാകുമ്പോ കഴിച്ചിട്ട് മെല്ലെങ്ങട്ട് നടക്കാലൊ അത്രയും വെറ്തിരിക്കാലോ ഓല് വന്നഴ്ഞ്ഞാ പണിയാവും.
ആഹ് വന്നാ പിന്നെ അട്ത്തയ്നില്ലത് നോക്കണം.
ഉം പിന്നെ ഇരിക്കാൻ സമയില്ല.
ആഹ് വീട്ടിലാരെക്കെല്ലേ?
വീട്ടില് ഇവടെ ഹസ്ബൻഡന്റെ വീട്ടില് അമ്മേം പിന്നെ ഇവര് നാല് മക്കളാ.
ആഹ് ആഹ്
ചേച്ചിടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഏ ട്ടനും അനിയെത്തിണ്ട് പിന്നെ ഞങ്ങളും അവർക്കൊന്നും കല്യാണം ആഹ്
ആഹ് ഏങ്ങനെ?
അവർക്കൊക്കെ കല്യാണം വേണ്ടന്ന് അവരട്
ആഹ് ആഹ് അങ്ങനെ അടിച്ച്പൊളിച്ച് നടക്ക്ണോല്ക്ക് അതാവും ഇഷ്ടേ
ആഹ് കെട്ട്യൊരോ പെട്ടു.
പിന്നെന്തെക്കെ?
ഉം പിന്നെ നല്ലതെന്നെ.
ആഹ്
പുതിയേ ടാസ്ക് വന്നാ?
പിന്നെ ഇഞ് എന്താണ് ഭക്ഷണത്തിനെന്താണ്ള്ളത്?
ഇന്ന് സാമ്പാറും പച്ചക്കറിന്നെ.
ആഹ് ഇങ്ങക്ക് പച്ചക്കറി ങ്ങള് ബീഫ് കൂട്ടൂലല്ലല്ലേ.
ആഹ് കൂട്ടൊക്കെ ചെയ്യും. പ ക്ഷര് ഇവടെ വെക്കില്ല വീട്ടിലമ്പലെണ്ടെയ്. അപ്പത് കാരണം ചൊവ്വെം വെള്ള്യൊന്നും ആഹ് അങ്ങനെ എർചി ന്നും കഴ്ക്കില. ഇല്ല്യ അത് രാവിലെ വെളക്ക് വെക്ക്ന്നൊള്ളു രണ്ട് നേരം.
ആഹ് ആഹ് അയ്
ഉം ഉം മാസത്തിലൊരിക്കലൊക്കെ പൂജ.
ആഹ്
അ പൊർത്ത്ന്ന് ആൾക്കാര് വന്ന്ട്ട് ചെയ്യ.
ആഹ് ആഹ് അങ്ങനെ ആഹ് അമ്പലല്ലോൽക്കൊക്കാവുമ്പളേ
പ ചൊവ്വെം വെള്ള്യന്നും മീനും എർച്ച്യൊന്നും വെക്കി വ കഴിക്കൊന്നുല്ല.
ആഹ് ആഹ്
ഉം
അയ് ശെ പൂജല്ലോലാവുമ്പൊ പിന്നെ ഓൽക്കയ്ൻ്റെ ചിട്ടീല് നിക്കണ്ട്യേരും.
ഉം
ഭർത്താവ് പണിക്കോയ ന്ന്ട്ട്?
ആഹ് പോയിട്ടിണ്ട്ന്ന്.
ഏഹ് അ അച്ഛൻണ്ടൊങ്ങക്ക്? വീട്ട്ല് ഭർത്താവിന്റെ അച്ഛൻണ്ടോ? ഏഹ് അമ്മണ്ടാവൊള്ളുലേ.
അമ്മ മാത്രേ
ആഹ് അമ്മ പ്രായായതാണോ?
ആഹ് പ്രായായതന്നേണ് അത്രേയില്ല
ആഹ് ആഹ് ഏഹ് അയ്ശരി കൂലിപ്പണിക്ക് പോവ്ണ്ടാവുല്ലേ
തൊയിലൊറപ്പിനൊക്കെ പോവും വേറെ പിന്നങ്ങനെ
ആഹ് തൊയിലൊറപ്പ് ഇപ്പൊക്കെ തൊഴയിലൊറപ്പിനും ഇതിനും പോണോലാണല്ലോ
ആഹ്
പയേ ഇതില്
അവിടെങ്ങനെ ആരൊക്കെയാ
ഇ ഇവിടെ ഞാനും ഭർത്താവും മൂന്ന് കുട്ട്യാളും
ആഹ്
ഞങ്ങള് ഭർത്താവിന്റെ വീട്ടിലാണെങ്കില് ഞങ്ങള് പിന്നെ അവ്ട്ന്ന്ങ്ങട്ട് പു പുതിയ വീട് വെച്ച് മാറീക്ക്ണ് ഭർത്താവിന്റെ വീട്ടിലവരഞ്ച് മ ക്കളാണ്
ആഹ്
പെമ്മക്കളില്ല
ഉം ഉം
പെമ്മക്ക് അപ്പൊ ഞാ എന്റെ ഭർത്താവ് മൂന്നാമത്താളാണ് ഞങ്ങള് അ നാല് പേരും വീടെച്ച് പൊയ്ക്ക്ണ് തറവാട്ടില് ചെറിയേ എളച്ചനും ഭാര്യേണ്ട് ഉമ്മീം ഉപ്പീം ഓലൂണ്ട് അങ്ങനാണ്ട് ഉം ഇബടെ മയ പെയ്യലിർത്തീട്ടാ അവ്ടെ മയണ്ടാ
ആഹ് ഇവടെ കൊറവാപ്പൊ ഒന്ന് കൊറഞ്ഞ്ട്ട്ണ്ട്
ഏഹ് ഏഹ് എടക്ക് മയ പെയ്യ്ണ്ട്
ആഹ്
ഇനി ആ കുട്ട്യാള് സ്കൂള്ട്ട് വര്ണ നേരത്ത് പെയ്യണം
ആ സമയത്ത്ണ്ടാവും
ഓഹ് ആഹ് അതാണ്ള്ളത് ആ സമയത്ത് മയ പെയ്യും
പോണ സമയത്ത് അങ്ങനന്നെ നല്ല മഴയും
ആന് പോണ സമയത്തും മയ മോന് ട്യൂഷന് നാർത്തെ പോണോന് അപ്പാ സമയത്തൊക്കെ മയേണ് ഞങ്ങക്ക് വീടിന്റെ എടുത്ത് അങ്ങനെ റോഡ് വക്കിന്നല്ല കുറച്ചങ്ങട്ട് മെയിൻ റോഡ്ക്ക് പോണം
അതെ ആ
ഇന്നാലുള്ളു ബസ്സ് കിട്ട അപ്പൊ ആ ആ കൊറച്ചൊരു ഉള്ളേരിയാണ് റോഡ്ണ്ട് പക്ഷെ അങ്ങനെ നമ്മ ബസ്സൊന്നും പോകൂല നമ്മക്ക് വീ വീട്ട് ആ വീട്ട്ക്കില്ല റോ ഇതൊക്കെണ്ട് വീട്ട്ക്ക് നമ്മളെ വണ്ടി ഇതൊക്കെ വരാൻ പറ്റും ബസ്സ് പോണതാണെങ്കിൽ കു റച്ചൊന്ന് അങ്ങട്ട് നീങ്ങണം
ഉം
ഇപ്പ ഈ മോന് ബസ്സിന് പോണെങ്കിലൊക്കെ ഈ മയ പെയ്താ ഗെതിയേടാണ് എപ്പോളും ഇപ്പോ ഓട്ടോറ്ക്ഷക്ക് ഇതിനൊന്നും പോവാൻ നമുക്ക് കഴൂല്ലല്ലോ
അതെ
എന്നിറ്റ്
ഇനി മഴ അടുത്ത മഴ വരവായി ഇവിടെ
ആഹ് ഇവിടെ പെയ്യ്ണ്ട് ഇവിടെ നിന്നിട്ടില്ല മഴ പെയ്യ്ണ്ട് മഴ നല്ല മഴൊന്നുല്ല എന്നാലും ഇങ്ങനെ ഇതായിക്കോണ്ട് നനയാള്ളത് ഇതിലേ ക്കാണ്ട് ഇങ്ങനെണ്ട്
ഉം
ഇനി മക്കള് വന്നാ ഓലെ യൂണിഫോം തിരുമ്പാനും ഇതിനും തിരുമ്പിയില്ലെങ്കിൽ പിറ്റേന്ന്ക്ക്ണ് ഉണങ്ങൂല്ല ഇനി നാളെ അംഗനവാടി ശനി ഇണ്ടാവല്ലോല്ലേ
എന്താണ്
അംഗൻവാടി ശനിയാഴ്ചല്ലേ
ആഹ ഇണ്ട് ഇണ്ട് ശനിയാഴ്ചയിണ്ട്
ആഹ് ശനിണ്ട് ഇവിടെ മക്കക്ക് പിന്നെ മോന്ണ്ടാവും ആഹ അതാണ് കലണ്ടർ അവധിക്ക് മാത്രേ ഇല്ലാതെക്കുള്ളേ അല്ലാത്തീനൊക്കെ ഉണ്ടാവും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ടാവു ഞായറ് മാത്രമുള്ളല്ലോ ഓൽക്കും അവധി ഇണ്ടാവാ
ആഹ്
പിന്നെ അംഗലവാടിന്ന് തന്നെ പാലും മുട്ടിം സാധനങ്ങളൊക്കെ കിട്ടുവല്ലോല്ലേ
ഉം അതൊക്കെണ്ട്
മുമ്പ് ഒന്ന് ആഹ പല കാര്യങ്ങളും ഉണ്ടല്ലോപ്പ അംഗൽവാടിയില്
എല്ലാം അവിടുന്ന് കഴിപ്പിച്ചവര് പറഞ്ഞയിക്കും പണ്ടത്തെ പോലെ നമ്മള് സ്നാക്സ് ഒന്നും കൊണ്ടുപോവോന്നും വേണ്ട
ആഹ് അതാണ്ല്ലത് ഇന്നാ അയിക്കോട്ടെട്ടോ
അഹ് ഒഹ
ഓക്കെ